ഹലോ.
എവിടെന് എന്തൊക്കെ പാട്
എന്താ അങ്ങനെ പോകുന്നു മോളെ ആ സുഖായിട്ടിരിക്കുന്ന് അന്റെരു വിവരുല്ലല്ലോ ഉം ചോറ് കഴിച്ചില്ലേ എപ്പഴോ കഴിച്ച ഉം ന്ന് ന്താ മീനും പയറുപ്പേരിയും ചിരിങ്ങച്ചാറും ഇല്ലാണ്ട് നീ എവിടെ നിന്നെ കുറിച്ച ഒരു വിവരം ല്ലല്ലോ എവിടെ പോയതാജീ ഏ മം മം അപ്പ. ആഹ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇങ്ങോട്ട ച്ചൂടെ ഇടക്ക് എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ആ എല്ലർക്കും
ആഹ ശരിയന്നെയാണ് ഞാന വേ ഞാൻ കൊറച്ച് തിരക്കിപ്പെട്ടു ഇന്നപ്പോ പരിപാടിക്ക് പോയിന്ന് ആ പരിപാടി കഴിഞ്ഞ്പഴ തൊട്ട അൽവാസില്ലേ കല്യാണല്ല ഒരു പെണ്ണ് പ്രസവിച്ചിക്കണ അവിടുത്തെ തൊട്ട വ്ട്‌ന്നൊക്കെ നോക്ക്ണ പെരന്നെ പക്ഷെ എന്നങ്ങിട്ട് കടക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ടോന്നള്ളൂ എന്നാലും കാണുന്നിടത്ത് തന്നെയാണ് അപ്പൊ അവിടുത്തെ മോള് പ്രസവിച്ചിക്കണം
ടൻ പറ്റുന്നില്ലേ
അതിവിടെ പാടംണ്ട് ആ പാടത്തിന്റെ അപ്പുറത്ത് അതാണ് പാട്ത്ത്ക്ക് ചളി ആയിട്ട് നമ്മള് ഇതികൂടെ പോവുലേ അപ്പൊ റോട്ട്. കൂടെ പോവാൻ മടിയട്ട് കടന്റെ മുന്നൂ കൂടെ പോണ്ടേച്ചിട്ട് പോവാനും മടിയ. അങ്ങനൊയിട്ട് ഉ പോയി ഏതാലും ഒന്ന് പരിപാടി പരിപാടി ആയപ്പോ പോയി അത് ത പെണ്ണ് പ്രവസവിച്ച്ക്ക്ണ്. ഇ പതിനാല് കൂടി മുടിയാൽച്ചിൽ പരിപാടിയാണ്
ആഹ
നിങ്ങളവിടെ എന്ത ആന്റെ അവിടെ എന്താണോൻ പറിച്ചില്ലല്ലേ മുയാച്ചിലന്നാണോ പൈതിനാലല്ന്നാണോ കുട്ടെക്കാലിൽ നിന്നാണ് എന്താ പറച്ചില് ആ കുട്ടിനെക്കാലില്ന്ന നമ്മളും കുട്ടെക്ക ആ് അങ്ങനെയൊക്കെ പറയും അപ്പ രാവിലെ പരിപാടിക്ക് പിന്ന കാക്കക്കെ പോയിന്ന് രാവിലെ അറവ്തൊക്കെ ണ്ടായിട്ട്. അഹ് ഓലെ പോയി വന്ന് ഏ.
മക്കളെന്നും കൊണ്ടോയിലെ നീ? നിന്റെ മക്കളെന്നും കൊണ്ടുപോയില്ലെ
മക്കളൊക്കെ വന്നക്കണ പരിപാടിക്കന്നീ ഞാനും ഇളച്ചും ഇണ്ടായിന്ന് ഏഹ മോനതാ പ്പവിടൊക്കെടന്നിട്ട് ബ്ട്ന്ന് സമാധാനല്ല. മറ്റൊര് എളെച്ചിം കുട്ടീംണ്ട്‌ അപൊറം കെടക്ക്ണ് അപ്പൊ ഓലോണത്ത ട്ടാന് വേണ്ടി പോയിക്ക്ണ് ഉം സമാ ഒപ്പം ഒറങ്ങെല്ല ആദ്യൊക്കെ എന്നും ആദ്യൊക്കെ എന്നും ഉച്ചക്ക് ഒറങ്ങുവായിന്ന് ഇപ്പോ ഒറങ്ങലില്ല അ ആ ഞാ ഞാനല്ല ഓന് ഒ റങ്ങുവോയിന്ന് ഇപ്പൊ സ്കൂള് തൊറ ന്നപ്പോളേ കുട്ടിക്ക് ഉറങ്ങാതായ പ്പൊ തീരെ പറ്റ്ണിയ്യ സ്കൂള്ട്ട് വന്നാ ഉറക്കന്നാ ആഹ് വേഗാണ് കിടന്ന് ഉറങ്ങല്ലോ എച്ചൽ ക്ഷീണ ഉണ്ടാവും മദ്രസ രാവിലെ പോക്കും
പോന്നുണ്ടാവുല്ലേ മക്കള് ഒന്ന് ഇണ്ട് ഇവിടെ ന്ന് സ്കൂളി പോയിട്ട്ണ്ട്.
ആ ന്ന് സ്കൂള്ണ്ട് ഇന്ന് ചിലോർക്ക്ണ്ട് ചെറിയൊരു ചെറി ഒന്ന് മുതൽ നാല് വരെല്ല്യാ അഞ്ച് ആറ് അങ്ങനെയൊക്കെ ഇണ്ട് ഇന്റെ മോൻ പോയിട്ടില്ല ഇൻ്റെ മറ്റേ മോൻ പോയിട്ടുംല്ല ഉക്കെജ്ജാ പോവാനും ന്നറഞ്ഞിട്ട് ഈ പരിപാടി ണ്ടായിട്ടേ ഓന്റെ കൂട്ടാരന്റെ പേര് യിലാണ് പരിപാടി അപ്പൊ ഓന് ഓന്ക്ക് പോവാൻ തോന്നി എന്നിട്ട് ഇപ്പ ഇപ്പ അവിടുന്ന് വിളിച്ചിടൊക്കെ ചെയ്തിനി കൊണ്ടോവാൻ വേണ്ടീട്ട് സ്കൂൾക്ക് കൊണ്ട രാം ഞാൻ ഏതാലും ഇക്കൂടെയാണ് പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊടു ഞാൻ പോവൂലാന്നറഞ്ഞിട്ട് ഇങ്ങിട്ട് ഇവിടെ നടന്ന
ഡ്രസ്സാ വാങ്ങിച്ച് കൊടുത്ത്
ഏ
ഡ്രസ്സാ വാങ്ങി കൊടുത്തില്ല കുട്ടിക്ക്
ആരിക്ക് ആഹ അതൊക്കെ വാങ്ങിക്കൊടുത്ത ആഹ ഡ്ര സും പൂസും ഇതൊക്കെ വാങ്ങിക്കൊണ്ടിടുത്തു
ആ അങ്ങനെയൊക്കെ വേണ്ടല്ലേ എന്നിട്ട്ക്ക ഹസ്ബന്റെ പുറത് ത്താവ് എവിടെ പോയി?
അത് ഇപ്പൊ കടക്കന്നെ പോയിക്ക്ണ് ഇപ്പ വൈകിട്ട അതെന്ത പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ വിളിച്ചപ്പളേ വി ട്ക്ക്ണ്ട് നേരം വെഖ്‌ണ്ട് ചോറ് വെയ്ച്ചാ വേണ്ടി വന്ന് രാ പരിപാടിക്ക് പോയതല്ലെഇനി ഇവിടുന്ന് ചോറായ്ക്കാ. ഞ്ഞിപ്പ വിരേണി യ് ക്കാൻ പോണില്ല എം ഒക്കെ ഒക്കെ കൂടെ ശരിയാവൂല രാവിലെല്ല ഇറച്ചും പൊറട്ടൊക്കെ തിന്നല്ലേ ഇനിയിപ്പ ബിരിയാണി ഒന്നും ശരിയാവൂല മാണ്ടന്നും പറഞ്ഞങ്ങാണ്ടേ ഉം ചോറ് വളമ്പി കൊടുക്കട്ടേച്ച്ട്ട് ഞാൻ അവിട്ന്ന് ഇന്നോ ഇവിടെ വന്നിക്ക്ണ് ചാവിടെന്നക്കെ ചോയ്ച്ച് വിളിച്ചീന്ന് അങ്ങെ പിന്നെ ഞാ പറഞ്ഞ വ ചോറ് വെളമ്പി തരാം ചോറൊക്കെ വെച്ച്ച്ചേക്കണല്ലോന്ന് പറഞ്ഞ് ആ ഇപ്പൊ കൊടുക്കാൻ വേണ്ടി ഞാൻ മ ണ്ടി വന്നോക്കുമ്പോ ഞാമ്പടെ എത്തിയെപോത്തിന് ആളാതാ. വണ്ടി ചാട്ടാക്കി പോകാന്ന്ക്ക അപ്പൊ എന്തോന്ന് ചോയ്ച്ചപ്പ ഇവക്കൊരു കോള് വന്ന്ക്ക്ണ് ഞാൻ പോവാണ്ന്ന് പറഞ്ഞു അർജ ടുക്കോ പോവാണ്ട്‌ന്നും പറഞ്ങ്ങാണ്ട്‌ ആള് പോയി. ഇനിപ്പോ നോക്കീട്ട് കാര്യല്ല ഇഞ്ഞ് അവിട്ന്ന് ഔട്ന്നെങ്കിലും വൈ ചോ. വല്ലിയെ ആവശ്യം ണ്ടാവൂല്ല ന്ന്‌പ്പ പതിനൊന്നണി ഒക്കെ ആയിറ്റ്ണ്ടാവും ഇബലൊടുക്ക് വന്നപ്പോ അപ്പളും നേരം വൈകീക്ക്ണ്. അ പിന്നോട് പറഞ്ഞ നേരം വെക്കിയാലും ചെല്ലാം പറഞ്ഞിക്കണ പോല് ഞാനൻന്ന് പോയോക്കെട്ട അ അ ആള് അങ്ങനെത്തേ ടീം പിന്നെ ആൾക്കാരെന്നെണ്. ണ്ണിന്റെ വീട്ട് ചെക്കന്റെ വീട്ട് ആളെന്നാ കരന്നെയാണ് ഈ പണ്ണീനെ കെട്ടിച്ചത കടന്റെടുത്തുള്ള പെരയാണ് ഉം അപ്പ അങ്ങനെ പോയതേനി പിന്നെ വേറെ എന്തൊക്കെ ഉമ്മാൻ്റെ പ്പാൻ്റൊക്കെ പാട് സുഖല്ലേ
ആ എല്ലാരും സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല
എ ഏ
മഴ ഇണ്ടോ അവിടെ
മഴയ പി നിന്നായിട്ട് ഉണങ്ങും അ് മതിരവു ചൂട്ങ്ങട്ടെ ഞാൻ കൊറച്ചേരോന്ന് മോളെ ഞാനൊന്ന് മേലക്ക്‌ ക്കൊന്ന് പോയി നോക്കിയതാണ് കുറച്ച് ഉണക്കാനൊക്കെ ഇണ്ടായിനി തുതൊക്കെ ആക്കൊ ഒന്ന് ഒണക്കാൻ വേണ്ടി പോയി വെക്കുമ്പോ അെ ഇറ ഇറ വക്കണ്ട പറയും ചെയ്ത് രണ്ട് മയക്കാലന്ന് പറയില്ല അപ്പ
ആ പറയില്ല ഉം ഉം. എന്താ ചെയ്യാ, ഇപ്പഴന്നെ ഇങ്ങനെ മഴ കിട്ടീട്ടില്ലെങ്കി നമ്മളാകെ ബുദ്ധിമുട്ടാകും.
ണ്ടാവും മഴൊക്കെ ണ്ടാവും പഷെ ഈ വെയില ഓരോ വെയില്. അറക്കുമ്പോ ഒരു രണ്ടീസം ഒരാഴ്ച പെയ്ത വെള്ളാണ്ട് വറ്റാണ്. അത്രയ്ക്ക് വെള്ളം വറ്റിയ ഒരാഴ്ചപ്പ ഇപ്പം മഴ പെയ്തെന്ന്ചാരിച്ചോ രണ്ടു ദിവസം വെയിലൽ അറച്ചാൽ മതി ഈ ഇജാതി വെയിലാണെങ്കി രണ്ടീസം അർച്ചാ മതി വറ്റോന്നാ നമ്മളന്നെ ഒണങ്ങും ഓ കണ്ണിട്ട് കാണാ ണ്ടേ പടീണ്ട് ഇറങ്ങി വരാൻ വയ്യ അത്രയ്ക്ക് വെയില് വേഗം ഞങ്ങൾ അവിടെന്ന് ഇട്ത്ത് പോന്ന് ഇനിയിപ്പോ വൈകുന്നേരം താത്ത നാത്തൂ ൻ്റോട്ക്ക് പോവാണ്ട് അവിടെ ചെറിയ പരിപാടി ഉണ്ട് ആ ഒരു വിരുന്ന് പരിപാടി ഉണ്ട് വൈകുന്നേരം രാത്രി പരിവാടിയാണ് അപ്പൊന്നും പോയി. പൊക്കോണ്ടി കാക്ക പറഞ്ഞ് നിങ്ങള് പൊക്കോണ്ടി എല്ലാരൂടി പൊയിക്കോളി ഞാന് രാത്രിയാണ്ട് വരാം ന്നൊക്കെ പറഞ്ഞ് നമ്മുക്ക് രാ ത്രി ങ്ങട്ട് പോരാ ഞാൻ പറഞ്ഞ് ഇനിപ്പപ്പോ ഇന്ന് പ്പ ഈ പരിപടിയും കഴിഞ്ഞ് ഇപ്പ ഇനിപ്പാണ്ട് പോവാൻ മടിണ്ട്.
ഉം ഉം ഇവര് സവനപ്പൊക്കെ വാങ്ങി കുടിച്ചിട്ട് വ വ വയറൊന്ന് ഫു ഫ്രഷാക്കിട്ട് പോയ്‌ക്കോ.
അങ്ങനെന്നൂല്ലാ ഞാൻ പരിവാടിക്ക് പോയ വെറൂഞ്ചോറെക്കേ വെയ്‌ക്കല് ക്ക് വല്ലതങ്ങണ്ടട് പ റ്റലി വന്ന് പൊതുവേ നമ്മൾ തടിയുള്ള ആൾക്കാരും ഉം പിന്നെ ഇതൊക്കെ കൂടണ്ട് കേറ്റ്ണത് ഇന്നലെ ഇപ്പ ഇവിടെ ഇവിടെ വെറൈറ്റി വെറൈറ്റി സാധനം ഈ പെരേ ഏ എക്സസൈസ് ഇപ്പ അങ്ങനെ പ പറ്റൂല ഞാനാ ആക്സിഡന്റായ ശേഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇണ്ടായിരുന്നു അപ്പൊ കൊറച്ച് റ സ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോ ഒന്നു ങ്ങട്ട് എക്സസൈസും ഒക്കെ ചെയ്തിനി നടക്കാ നൊക്കെ പോയിന് ഇപ്പൊ അതൊന്നും ഇല്ല ഒന്നൊക്കെ നിർത്തി വെച്ച് ഈ ഫുഡ് ഇതന്നെ നമ്മളെ തീറ്റ എന്നാന്ന് കൊറച്ച തന്നെ നമുക്ക് പോകും പെരേത്തെ പണി നല്ലൊന്ന് ആ പെരേത്തെ പണി നല്ല സ്പീഡിലെ ആങ്ങി ആങ്ങി ക്കണെങ്കില് തടി കൊറയാന ന്നൊള്ളൂ
പിന്നെ ഡയറ്റിങ്ങ്ന്റെ ആവശ്യന്നുല്ല.
വേറെന്നും ആവശ്യല്ല പെരേന്ന വൃത്തി വെടുപ്പ കൊണ്ടെടുക്കാണെങ്കി എല്ലാം മടി കുടുങ്ങി നമ്മള് ഫോണുകളും കളിച്ചിങ്ങനെ കുത്തി ക്കാണെങ്കിൽ തടിയല്ല അയിലപ്പുറം കൂടും.
ആയറായിട്ടു
ആ ഇള്ള പണി വേഗാണ്ട് എടുക്ക കൊറച്ച് നേരൊക്കൊന്ന് കെട ക്കണോ പഴുത്ത്ട്ട് ഏത് നേരം നമ്മള് എടുക്കാനും ഇതാക്കാനന്നുംശരിയാവില്ല
ആ
പിന്നെ വേറെന്തൊക്കെ അനക്ക്പ്പം പണിയൊന്നും ഉണ്ടാവില്ലല്ലെ അനക്ക് പിന്നെ ഫ്രീ ആവൂല്ലേ? പെരേല് ഇമ്മ വാപ്പക്കെ ഇല്ലേ ഉമ്മപ്പൊന്നുംല്ലേ
ഇമ്മിം ഞാൻ തന്നെ പണിയൊക്കെ ഒരുക്കി ഇതാകുംപിന്നെ പത്ത് മണികഴിഞ്ഞാ പിന്നെന്താ വെറ്തെ
വെറതെക്കല്ലേ മക്കള് സ്കൂൾക്കും പോവല്ലോ കാക്കോടെ കാക്കേ കാക്കാന്റെ ആ ആ
ഉം അതിപ്പോ വൈകുന്നേരാവും വരണെങ്കിൽ
ആ ആ
അതുകൊണ്ട് പിന്നെ ഇതില്ലല്ലോ ആ പെരേക്ക് പെരുന്നാക്ക് പോയതാ
ഏ എന്താപ്പം ഈ ലീവ് ണ്ടായിട്ട് പോവാഞ്ഞിയെ
ലീവിന് പറ്റിയില്ല ലീവിന് ഒരാൾക്ക് ഇത്ണ്ടായിരുന്നു അപ്പ പിന്നെ പോയില്ല അവിടെ പിന്നെ നാത്തൂനൊന്നും ഇല്ല പറഞ്ഞ നാത്തൂൻ പോയി നാത്തൂനും കുട്ടിയില്ലെങ്കി
ആ അവിടെ പിന്നെ ആളില്ലെങ്കിൽ ഇന്നാലും ഉമ്മാനെ വാപ്പന്റെ ട്ത്തുക്കല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ ഏടത്തിയും അനിയത്തിയു ഒക്കെ വന്നെങ്കിൽ മാത്രം പോവുള്ളൂ ഇപ്പൊ അനിയെത്തിണ്ട് അനിയത്തി വരുന്നില്ലന്നൊക്കെ പറഞ്ഞു പ്പ നിയെത്തി
ആഹ് മറ്റേ എല്ലാരും കൂടുമ്പോ രസ
അല്ല ഏടത്തി വരും അനിയത്തി വരലുണ്ട് രണ്ട് അനിയത്തികളും വരും പിന്നെ ഞങ്ങൾ നാത്തൂൻ പോവൂലട്ടാ ഓക്ക് ഇഷ്ടല്ല ഇത് ഒക്കെ ഞാൻ ഒറ്റക്കല്ല ഓൾ മാണെങ്കി എട്ടി സ്ത്തനക്കെ പോവും
ആഅങ്ങനെ പോകും അപ്പൊ അവൾക്ക് ആ കുട്ടിനെ ചേർത്താൻ പിന്നെ ഓല്ക്ക് പോകാൻ പ
അല്ല ഓളെ പേര അവിടെട്ത്താണ് ഓൾക്ക് വണ്ടീ ആയിട്ട് ഓൾ എപ്പളും വണ്ടീ ആയിട്ട് പോണും വര്നും ഓല് ഇങ്ങട്ട് വര്നൊക്കൊണ്ട് പിന്നെ കാക്ക ആങ്ങള പ്പോള് വണ്ടി പടിച്ച കാരണം ഓക്കൊരു വണ്ടി ഇടുത്ത് കൊട്ത്ത്ക്കണ് അപ്പൊ അതി മോള് ചെയ്യും വരും കൊർച് പോവാനൊള്ളു അതൊണ്ട് പിന്നെ കൊഴപ്പൊന്നുല്ല്യ ഓള് പോണ് വെര്ണെ ഒക്കെ ചെയ്യണ്ട് ഓളത്തിന് ഇഷ്ടത്തിന് എപ്പളും പോകും വരുംഒക്കെ ചെയ്യും ആർക്കും ഒരു കൊഴപ്പല്ല ഓക്ക് മാണ്ടിയോട്ത്ത് പോവാ ഓളെ മ്മാന്റെ പെര അവിടെ അടുത്ത് തന്നെയാണ് അതിന് മ്മാക്കുംപ്പാക്കും ഒന്നും കൊഴ പിന്നെ നമ്മള് പോയച്ചട്ടോ ഓള്പോവന്നില്ലട്ടാ പെരുന്നാക്ക് ആയിക്കോട്ടോ ഒക്കത്തിന് പെരുന്നാക്ക് പോവും പോവും ഓളോടുക്ക് നമ്മൾ ചോറ ങ്ങേക്ക് പോവേളം മരോടുക്കും പോവോള ഒക്കെ കൂടെ കൂടിയിട്ട് രാത്രി ആകുമ്പോത്തി പെരെക്കേറി
പെരുന്നാളൊക്കെ കൊണ്ടിട്ടെ നമ്മളും പോക്കൊള്ളൂ പിന്നെ ഈ സമയത്ത് എപ്പോഴെങ്കിലല്ല ലീവ് കിട്ടുള്ളൂ അപ്പൊ അത് വിചാരിച്ച് ട്ടേ അങ്ങനാടായി പിയെന്റെ വല്യ മോനും വരണം പോവാന്നുണ്ടെങ്കി അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോക്കില്ല.
ഉം വലിയ മോനെ എവിടെയാണിപ്പ
അവന് ഹോസ്റ്റൽല് നിന്ന് ട്ട് പഠി ക്കാണെ ഡിഗ്രിക്ക് പഠിക്ക് അപ്പൊ പിന്നെ അവൻ വരുമ്പോ
തീരെം നല്ല കുട്ടി തീരെ വൽപ്പം വെച്ചപ്പളേ തീരെ വരൂലോടോ ഇന്റോ ക്ക്‌ ഇന്റെ കൂടെ വര്ല ക്കാരുല്ല്യ ക്കാരുല്ല്യാന്നറിയും അപ്പെന്താ അഞ്ചത്ത്യാക്ക് പെകുട്ട്യാളാണ് പിന്നെ അപ്പൊ ഓന്ക്ക് പാഗത്തോല്യ ഇഞ്ഞിയിപ്പ വന്നാ തന്നെ ന ഞങ്ങളെട്ത്ത്ണ്ട് മൂത്താപ്പ മൂത്താപ്പാന്റെ മോന് അപ്പർത്ത് കുടീര്ന്ന്ക്ണ് അയ്‌നുണ്ട് ഇബെന്റെ അത്ര പോന്നോര് മോന് അവലോടെണ് തിന്നലും കുടിക്കലും കെടക്കലൊക്കെ ഞങ്ങളോട്ക് ഇൻ ഒയ്നോട്‌ ചെല്പ്പൊക്കെ പര്യ അമ്ള് എ പോവണത് ആണ് പോവൂട്ട പിന്നെ അവിടെ മ്മ പറയും ന്തിന് വന്നതാ ഓന് ഇങ്ങട്ട് ഇമ്മാമ്മാനെ ഇപ്പപ്പാനെ കാണാൻ വന്നു ന്ന് പർഞ്ഞിട്ട് ഇവടെ ഒര് തുള്ളി നേരം നിക്കൂല. കു ട്ടി ഓലോടെണ് കെട്ക്കലും തിന്നലും കുടിക്കലും ഒക്കെ ഓലോടെ വെല്ലിമ്മാനെ ല്ലിപ്പാനെ ഒരു നോട്ടം കാണാൻ വന്നന്ന് പിന്നെല്ല്യ. പിന്നെ ഓല പാടന്നെ അറിയില്ല ഞാൻ പറി ഇജ്ജ്
ന്നട്ട് അവടെ പോയിട്ട്ങ്ങനെ കളിക്കും എന്നിട്ട് ഞ് ജീ ഓൽ ഇല്ല കാക്ക അങ്ങൻ തന്നെ
ഉം
ഉ ഇന്നാ അയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്ട്ടോ ഇനി മറക്കല്ലേ ഞാന്
ചോളോണ്ടി എട്ക്കൊരു ഓർമ്മ ണ്ടായിക്കോട്ടെ
ആയിക്കോട്ടെ ന്നാ ആഹ് ശരി